ഹലോ കേൾക്കില്ലേ മക്കള് ഒ ആഹ് മക്കളൊക്കെ ഉറങ്ങി മക്കളൊക്കെ ഉറങ്ങി ആഹ് ഫുഡ് കഴിച്ചു അവിടെ മഴ ഇണ്ടാ
ഇവിടെ മഴ ഇല്ല ഇന്ന് വെയിയിലാണ്
ആഹ് ഇവടെ നല്ല മഴേന്ന്
ഏഹ് അവിടെ ഇന്ന് നല്ല മഴയാണ് ഞങ്ങക്ക് ഇന്നലെ നല്ല മഴേന്നു
കുട്ടികൾടെ ഡ്രസ്സ് ഒന്നും ഒണങ്ങണില്ലേ റൂമിലൊക്കെ ഫുള്ള് അഴ കെട്ടിക്കണു
ഇവടെ കറന്റ് പോയി
ആഹ്
കഴിയുല ഒന്നും ഒണ്ടാവുലാ ആഹ്
ആഹ് എന്തൊക്കെയാ കുട്ടികളൊക്കെ വിശേഷം
സുഖാണ് ഇങ്ങനെ പോന്ന് ഇന്നലെ ബാ പ്പാൻ്റെ ആണ്ടായ്ന്നു അപ്പോ പിന്നെ കൊറച്ച് പാത്രങ്ങളൊക്കെ കേയ്കാനുണ്ടേന്നു ഇപ്പോ കറന്റും പോയി വള്ളം
ച്ചേ പണികള്ണ്ടാവൂല്ലേ
ഉം പരിപാടി കഴിഞ്ഞാ പിന്നെ അമ്മക്ക് ആണല്ലോ പണി
ഉം
ഇങ്ങള് കൂട്ടു കുടുംബാണോ അല്ലങ്കേ ഒറ്റക്കാണോ
ഞങ്ങളിപ്പോ കൂട്ടുകുടുംബാണ് ഒരു വീട് ഇണ്ടാക്കണന്ന് ആഗ്രഹക്കെണ്ട് ആഹ് പറഞ്ഞിട്ടോണ്ട് ഇവടെ ഒരു മോനേ ഉള്ളൂ പഷേ അത് പറഞ്ഞിട്ട് കാര്യല്ല്യ തറവാട് ഇപ്പ നമ്മുക്ക് കിട്ടലൊന്നും ഉണ്ടാവുല്ലല്ലോ ഞമ്മക്ക് ഞമ്മള്ത് പറയാ ഒരു വീട് നിർബന്ധല്ലേ
ആനപ്പോ തറവാട് ചെറിയ മോൻ ഒരു മോനാണെ
മോനാണെങ്കിൽ ആ മോന്ക്ക് അല്ലേ കി അത് പണ്ട് കാര്യല്ലല്ല് ഏത് കാലത്ത് വിചാരിച്ചിട്ടാ നമ്മളി ഇങ്ങനെ പോട്ടം കളിച്ചിരിക്കാ
ആഹ്‌
ഉം ഇണ്ടാക്കണന്നുള്ള ആഗ്രഹം
ആഹ്
ഏഹ് പിന്നെ വെച്ചാല് ആഹ് സ്ഥലണ്ട് പിന്നെ അമ്മക്കൊന്ന് കയ്യും കാലും നീട്ടിയിരിക്കണ്ടേ ഒരുഭാഗത്ത് കൊറച്ചുനേരം
ഉം
അയിനി ഞമ്മക്കന്നെ പെരവേണ്ട ആഹ് ഞമ്മക്കൊരു ഭാഗത്ത് നമ്മള ഇഷ്ടത്തിന് ചെയ്യണെന്നുണ്ടെങ്കി ഞമ്മക്കന്നെ പെരവേണ്ടേ
സ്ഥലം വാങ്ങീനങ്ങട്ട്
ആഹ് സ്ഥല്ണ്ട്
ഉം
എന്തൊക്ക എന്നാ പിന്നെ പൊന്നു ഇട്ടൂടെ അങ്ങനെ കൊടുത്ത ചോദ്യങ്ങള് വരൂലേ അപ്പോ ആരെ ചോദ്യം ഇല്ലതെ രൂപത്തില് എന്താണ് ഇണ്ടാക്കാനാണ് ആഗ്രഹം
അതെങ്ങനെ
ആഹ് അധ്വാനിച്ച് ഇണ്ടാക്കാനേ
അല്ലാതെ പൊന്ന് ള്ള പൊന്ന് കൊടുത്ത് കഴിഞ്ഞാ പിന്നെ വാപ്പക്ക് അത് ഇഷ്ടാവണന്നൊന്നുവില്ല അപ്പ പിന്നെ കാരണമാരൊക്കെണ്ടാവും കാരണമാരൊക്കെ ഇണ്ടാവുമ്പളേ ഓലേ ഇഷ്ടത്തിന് കൂടി വേണ്ടേ
ഉം ഉം ഉം
ഞമ്മളെ ഇഷ്ടത്തിനോട് പറ്റൂലലോ നമ്മക്ക് ഈ ഇള്ള പൊന്ന് ഇതാക്കിട്ട് ഇപ്പോ ഇണ്ടാക്കാനുള്ളൊരു ഇതൊന്നുവില്ല പിന്നെന്താവച്ചാല് പിന്നെ വാങ്ങാൻ പറ്റോന്നൊക്കെ നോക്ക്ണ്ട് അടിലൊരു മൂന്ന് റൂമൊക്കെള്ളൊരു വീട്
ആഹ് ആഹ്
അങ്ങനെയാണെങ്കിലും സുഖയല്ലോ
അങ്ങനെ നോക്കീനെ എവിടെയെങ്കിലുക്കെ ങ്ങള്
ആഹ് നോക്കിന്നു ഞമ്മള് പുതിയയാപ്പള ഇങ്ങനെ നോക്കല്ണ്ട്
വീട്ടിലാരൊക്കെണ്ട്?
ഹസ്ബൻഡിൻ്റെ വിട്ടിലോ?
ഉം
ഹസ്ബൻറ്റിന്റെ വീട്ടില് ഏഴ് മ പെങ്ങമാര്ണ്ട് ഒരു മോനന്നെള്ളു.
ഏഴ് പെങ്ങമാര്ണ്ട്ല്ലെ
ഉം
ങ്ങളെ ഹസ്ബൻഡ് എവിടെണ്
കുവൈത്തിലാണ്
ഏഹ്
ആദ്യ സൗദിയിലേര്ന്നു പിന്നെ കുവൈത്ത്ക്കൊരു മാറ്റം മാറിയത ഏഹ് ടൂറൊക്കെ പോകും ഞങ്ങള് കാശ്മീരൊക്കെ പോയിട്ട്ണ്ട്
അ ഹ അവിടുത്തെ രസങ്ങളൊക്കെ എങ്ങനെ?
നല്ല രസണ് ക്ഷെ ചെറിയ മക്കളേറ്റ് പോകാൻ നമക്ക് പറ്റൂല ബുദ്ധിമുട്ടാണ്
എഹ്
ഞാനൊരുപാട് കുടുങ്ങിട്ട്ണ്ടങ്ങനെ ചെറിയ മക്കളേറ്റ് നമ്മൾ പോകുമ്പോ അവർക്ക് തണുപ്പ് എ കാണാ ചെറിയ മക്കളല്ലേ അപ്പോ അവർക്ക് നമ നമ്മള് അമ്മക്ക്ന്നെ ബുദ്ധിമുട്ട ഏഹ്
മക്കൾ വലുപ്പം വെക്കട്ടെന്ന് ഞമ്മൾ വിചാരിക്ക പിന്നെ അടുത്ത ആൾക്കാരാവു പിന്നെ
ആഹ് അതാണ് പാട് അപ്പ നമ്മൾ മക്കള് നമ്മളെ കൂടെ ഇല്ലാതെ നമ്മുക്കൊരു സ്ഥൽത്ത്ക്ക് പോകാൻ പറ്റൂല എപ്പളും മ ക്കള് മാണ ഇണ്ടാവും നമ്മളപ്പം അതാണ് ഞമ്മള് മ്മാര് ല്ലെ?
ഉം
പാപ്പാരങ്ങനല്ലല്ല ആഹ് ഓലെ ഒറ്റക്കും പോവും അല്ലേ ഞമ്മള് ന്നർ ഞ്ഞ നമ്മളെപ്പ എപ്പോഴും കുട്ടികളുണ്ടാവും അത് നമ്മളൊരു ബാ കലെ നമ്മളെ
മക്കക്ക് നമ്മള് എങ്ങനായാലും ഇന്റെ മോക്ക്ന്ന് പറഞ്ഞ ബാപ്പ ബാപ്പാ ബദപ്പ ൾച്ചട്ക്ക
ഏ അപ്പങ്ങൾക്ക് സുഖാല്ലേ? ആഹ് അപ്പളും സുഖണ് ഒന്നിന് പാപ്പാക്കാണ്ട് കൊടുക്കും കൊടുത്തൂടിയണ്ട്
ഇന്നലെ ബാപ്പാന്റെ ആണ്ട് മോളെ കാതുത്തലും കൂടിയ്നി
ഏഹ് കുത്തിലെ
ആഹ് ഓളെ കാത്
ആഹ് ആരൊക്കെ പോയിന്നെ കാതു ത്താന് ഞാനും ഹസ്ബൻഡ് ഏഹ് രാവിലെ പോയത്?
ആഹ് പിന്നെ പരിപാടിയല്ലേനെ അപ്പൊ പിന്നെ ഞങ്ങക്ക് പാപ്പാന്റെ ആണ്ടയ്നി ന്നലെ അപ്പ പിന്നെ
ആഹ് ആഹ് ഹസ്ബൻഡിന്റെ പാപ്പാണ്ട്ല്ലേ
ആഹ് ഹസ്ബൻഡിന്റെ വാപ്പാണ്ട്
ഉ കൊറെ ആളൊക്കെ ഇണ്ടായിരുന്നു അതങ്ങനെ പെങ്ങമ്മാരും
ഒക്കെ വന്നു നാത്തൂമാര്
കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നാ
ആ ഇന്നലെ നാത്തൂന്മാര് പിന്നെ ഞങ്ങളെ ചെറിയ നാത്തൂന് ഓല ഹസ്ബൻഡ്‌ ഓലമ്മ ഓരപ്പ ഒക്കെ വന്നിരുന്നു
ഏ
പിന്നെ വല്യ നാത്തൂൻ വന്നീനു പിന്നെ ഞങ്ങളെ രണ്ടാമത്തെ നാത്തൂൻ വന്നിനു അങ്ങനെ വന്നിനു എല്ലാരും
ഉം വലിയ പരിപാടിക്ക്
ഏ
എന്റെ പരിപാടിക്ക് നിന്നലേ
ഹസ്ബൻഡിന് മൂന്ന് പെങ്ങന്മാരാണ്
യേ
മൂന്നു പെങ്ങമ്മാരെ
മൂന്ന് പെങ്ങൻമാര് ഏ
പിന്നെ തറവാട്ടില് ഒരേട്ടനുണ്ട്
ആഹ് ആഹ്
നിങ്ങളു വേറെ
നിങ്ങള് വേറേ പേരേ? വേറെ പെരേന്നെടിത്തീട്ടീയാ എന്ന് എന്താ പാട് വേറെ വേ വേറെ പരെട് നിക്ക്ണത് നല്ല സുഖൊള്ള കാര്യാ എന്താ അതിന്റെ കുറിച്ചെന്താ പറയാനുള്ളേ
ഞമ്മക്കായിട്ടൊരു പെരേണ്ടെങ്കിലെ നല്ലതാണ്
ശെരിയാലേ
ഉം അതിനെ കുറിച് പറയാനലത് അതാണ് പഷേ നമ്മക്ക് നമ്മളെ ഒരു പെരാന്നെ നമ്മക്ക് പ്പം ജീവിതത്തിലൊരു പെര ഏറ്റവും വലുതാ
അയിശെരിയാ അല്ലേ ഞാനും അ സത്യാണ് മോളെ ഞാനിങ്ങനെ ആലോചിക്കണ ഒരു സംഭവമാണ് ഞമ്മക്കില്ലേ നമ്മൾത് വിചാരിച്ചു റ്റോറ്റിയിടം നമ്മള നമ്മളൊക്കെ ഞമ്മളെ കെട്ടിയോന്റെതെ ആകുമ്പോ ഒരു പ്രത്യേക രസ്
ഓൽ പിന്നെ സ്ഥലം വാങ്ങിയതിന്റെ ഗോൾഡ് ഉണ്ടാനുന്നു കൊറച്ച് ഗോൾഡ് ഉണ്ടാനുന്നു അതു വിറ്റ് വിറ്റിട്ടാണ സ്ഥലം വാങ്ങുന്നെ
അതേതായാലും നന്നായി എ ഏ അത് നന്നായി അറിയാ
പിന്നെ ഉം ബാക്കി ബാക്കി ഗോൾഡും കൂടി സ്ഥലം വാങ്ങിയ ബാക്കി ഗോൾഡിനെ വെല കൂടിയോണ്ട് നമ്മള് ഉ
അതുകൊണ്ട് കൊടുത്തിലേ ന്നിട്ട് ആരെ പേരിലാണ് ഇപ്പ വീട്
പി
അതന്നെ നല്ലതും
ഉം അല്ലാതെ പ്പം
ന്നിപ്പം ഏഹ് അതല്ലഞാ അങ്ങനാക്കണന്നെ നല്ലത് ആണെച്ചാലേ ഞമ്മടെ പേരേന്റവിടെ എന്താണ് ഒരേ എഹ് ദാളുമേസ്
ഏഹ്
ഞമ്മടെ വീടിന്റെവിടേ ഞങ്ങളെ ഞങ്ങടെ വീടിന്റവിടൊരാളെ മരിച്ചിട്ട്
പെങ്ങമ്മാര്
പെങ്ങമാർ എല്ലാരും കൂടി അവകാശം ചോയിച്ചു വന്നാലോ
ഉം ഉം
ഞങ്ങളാ ആങ്ങൾന്റെ സ്വത്താണ് ഞങ്ങക്ക് അവകാശം ഇണ്ടേട്ടു വന്നു കേറന്നു
എന്നിട്ടോ
ഇങ്ങട്ട്ന്തോ ഓല് കൊടുക്കണ്ടിയേന്ന് പാവങ്ങളിലേ ചിന്തിച്ചു നോക്കിയേ
ഉം ക്കു അപ്പ രണ്ടാളങ്കി നാക്കണം
ആ എന്നല്ലേ
ബാവ പറഞ്ഞാൽ നമ്മളതന്നെണല്ലോ ഗോൾഡുംതൊക്കെയ്യ്
ഏഹ്
ഓലെ മോതല്ന്ന് റഞ്ഞാൽ നമുക്ക് തരൂലാന്ന് പറഞ്ഞല്ലേ
ആഹ്
അതോണ്ടാരും ആ അതോണ്ട് ആരും ചോയ്ക്കാൻ വരിലല്ലോ
ചോദിക്കാൻ വരുല്ല
നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് ചാടിയൽ ആരും വരൂലർന്ന്
പിന്നെ ബാക്കി ണ്ടായതുകൊണ്ട് പേര ഫുള്ളായി
ഷാർ ഉഷാറയിൽലെ
മ്മ് മ്മ് ന്നലെ
അൽ ഹംദു ലില്ലാഹ് വീടായല്ലോ മ്മ് അപ്പൊ ഇങ്ങള് മഹ്ഞ്ചേരി കൊടുത്താ
ഏഹ്
എഹ് മഹുല്ലുഞ്ചേരിയൊക്കെ
ന്റെതെല്ലാം കൊടുത്ത്
ത്ത് ന്നാലും അൽഹംദുലില്ലാഹ് പെരായില്ലേ സന്തോഷം പിന്നെ പോന്ന് ന്റെ കുട്ടികളെ പൊന്ന് കൂടെ പോയി ന്നാലും മോളെ ഒരു പെരായില്ലേ താലോയ്ക്കുമ്പോ ഇയ്യ്ക്ക് ഭയങ്കര സന്തോഷം ണ്ട് ട്ട ങ്ങളെ ല് ങ്ങള് ദുആ ചെയ് നി ഇൻക്കെ ന്നാണ് ആവോ കുട്ടിയെ ഇയ്ക്കലോയിച്ചിട്ട് ആകെ വേഷ്മവും എടുക്കുമ്പോള് നേർത്തേ കാലതെ എട്ക്കണം അപ് കണ അത് അത് ശരിയങ്ങള് പറഞ്ഞെ ആഹ് ഏതാലുംങ്ങനെ ബാക്ക് ന്ന് ഇങ്ങനെ ഓട്ടി കൊടുക്കണം അല്ലെല് ശരിയാവില്ല മ്മ ക്കള്ളത് തറവാട്ട്ന്ന് കിട്ടുമന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല മ്മക് ള്ളത് അമ്മള് ണ്ടാക്ക തന്നെ വേണം ങ്ങനെ ല്ലേ ആഹ്
ഔണ്ടാ ആ ട്ടികളൊക്കെ കൊണ്ടന്നീണ് ഏഹ് എന്തെ കൊണ്ടെനെ
ഞങ്ങളെ ചെറിയ നാത്തുന് ഒരുടുപ്പ് മാല
ലാ ഉംമ്
ഉംനെ പിന്നെ ന്റെ വെല്യ നാത്തുന് ഒന്നുംതന്നിട്ടില്ല
ട്ടില്ല ഉം
പിന്നെ ന്റെ രണ്ടാമത്തെ നാത്തൂന് ഒരു നാത്തൂന്
പിന്നെ
മൂന്ന് നാത്തൂന്മാരാണ് ഏറ്റവും ചെറുത് ഉടുപ്പ് രണ്ടാമത്തെ നാത്തൂന് ഉടു മൂന്ന വല്യ നാത്തൂ ഒന്നും തന്നിട്ടില്ല
ആഹ് ആഹ്
പിന്നെ മൂത്തച്ഛന് രണ്ടുടുപ്പ് പിന്നെ അമ്മോമാര് ആങ്ങള ആങ്ങൾന്റെവക വല്ല്യോരു ബൈ
ബൈക്ക് ഉം
അങ്ങനെ
ഉം ഏതായ്ലും ഏഹ് ഏതായ്ലും റാഹത്തിലാവട്ടെ ഇന്നായിക്കോട്ടെ
ഇന്നായിക്കോട്ടെ
ആ അയിക്കോട്ടെ ന്ന ശരി